ഹലോ
ആഹ്‌ കേൾക്കാൻ പറ്റുന്നുണ്ടോ
കേൾക്കുന്നുണ്ടോ
ആഹ്‌ കേൾക്ക്ല്
എന്തൊക്കെയുണ്ട് വിശേഷം
സുഖം സുഖായിയിട്ട് പോണു
ഉം എന്താ പണി
പണിയൊന്നുല്ല മക്കള് സ്കൂള്ട്ട് വന്ന് അവർക്ക് ചായടുക്കലും ആഹ് ആഹ്‌
എത്ര മക്കളുണ്ട്
മൂന്ന് മക്കള്
ഉം എത്രയലാ
ഓ ഒരാള് പ്ലസ് ടു കഴിഞ്ഞ് ഒരാള് പത്താം ക്ലാസ് ഒരാള് മൂന്നാം ക്ലാസ് ആഹ് അപ്പൊ മദ്രസ് സ്കൂള് വിട്ടു വന്ന് അത്കഴിഞ്ഞ് മദ്രസ്ണ്ട് രാത്രി മ
ആഹ് അതാണ് ചെറിപ്പില്ലെ രാത്രി മദ്രസ ആവുമ്പോ
ആഹ് ആഹ്
സ്കൂൾ കഴിഞ്ഞ അപ്പന്നെ പിന്നെ മദ്രസ്ക്കും പോണ്ടി വരും.
മദ്രസ്ക്കും പോണം. ഒന്ന്, കുളിച്ച് മാറ്റി നിസ്കാരം കഴിഞ്ഞാൽ പിന്നിം മദ്രസ് പോണം.
ഉം ഓൽക്കൊരൊയിവ് ണ്ടാവുല അപ്പം. ഇല്ലെങ്കി വൈകുന്നേരം വൈകുന്നേരം ഒരൊയിവേക്കാരം.
പ്പൊയിവേക്കാരം അതൊന്നുല്ല്യ. അപ്പ അതിനാവുമ്പോ ഉം ഇന്നും കൂടി നാളെ മറ്റന്നാള് സ്കൂളിൽ മദ്രസില്ല.
ആഹ് ആഹ്. ഞായം ഞായം വെള്ളി ഇണ്ടാവൂലേ അവ്ടെ?
ഇല്ലല്ല. പിന്നെ രാവിലെ മ
ത് വെള്ളിയാഴ്ച ഉണ്ടാവൂല്ലാന്നൊള്ളു ബാക്കിള്ളെ ദിവസും ണ്ടാകും.
ഉം പിന്നെ
എന്തൊക്കെണ്ട് വർത്താനൊക്കെ?
നല്ല വർത്താനം ഇങ്ങനെ പോണ്. പിന്നെ മഴണ്ടോ അവ്ടെ?
ഔഹ്. ഇപ്പാണ് ചോർന്നു ഇപ്പൊ വെയ്തിന്നു ഇപ്പൻ ചോർന്നു. അവ്ട്ത്തെ അവ്ട്ത്തെ കാലാവസ്ഥ എത്രേ?
ഇല്ലല്ല യിവടന്ന് രാവിലെ രാത്രി പെയ്തതാ പിന്നെ രാവിലെ ഇണ്ടായിട്ടില്ല.
ഉം ഞങ്ങളവടെ ഇബടെ രാവില് രാത്രി ഇന്നലെ പെയ്ത് ക്ക്ണ്. ഇപ്പളോ ക്ക്‌ ഇപ്പളാ ഒന്ന് ചോർന്നത്. ഇതു വരെ മഴ ഒര് ചാ ചാറ്റിട്ടൊള്ളൂ പെരുമ്മഴല്ല ന്നാലൊരു ചാറ്റല്
ആഹ്. ചെറുത ഇല്ല ഇന്ന് മയ പെയ്തിട്ടില്ല ചെറുതായിട്ട് ചാർണുല്ല രാ ത്രി പെയ്തെത. പിന്നങ്ങ ണ്ടായിട്ടില്ല.
എഹ് ന്നളെ സ്വന്തം വീടോ തറവാടോ?
അല്ല സ്വന്തം വീടായിട്ടില്ല ഞാൻ ഇന്റെ വീട്ടിലാ നിക്ക്ന്നെ.
ഏഹ്ൻ
മ്. പിന്നെ അവിടെ വീടൊന്നും ആയിറ്റില്ല.
ഒഹ്. ഹസ്ബൻഡും നാട്ടിലൊ ഗൾഫോ?
നാട്ടിലെന്നേണ് കൂലിപ്പണിയാണ്.
ഉം എന്താ ഇങ്ങക്ക് ജോലിയൊക്കെണ്ടോ?
ഇല്ലല്ല ജോലിയൊന്നുംല്ല.
ഉം ഈതന്നെ ഉള്ളു ല്ലേ?
അതെ
പോവാനൊക്കെ ആഗ്രഹം ണ്ടോ?
പോകാന് ന്നർഞ്ഞാല് പൊർത്തങ്ങനെ പോണ്ടോ ല്ലെ താല്പര്യൊന്നുല്ല.
ഏഹ്. ഹസ്ബൻഡ് വിടാത്തോണ്ടല്ല ഇങ്ങക്ക് താല്പര്യം ഇല്ലാത്തോണ്ടോ? ചെലോൽക്ക് അങ്ങനെ ഉണ്ടാവൊല്ലേ ജോലിക്ക് പോവാതെ വീട്ട് നിന്ന് നമ്മളങ്ങനെ ചെയ് കുട്ട്യേളും മ ക്കളും ഇതാക്ണത് അതൊക്കെ ണ്ടാവും.
ആഹ് തെ. ഇൻക്ക് പോകാൻ താല്പര്യാണ് ഹസ്ബൻഡ് വിടൂല.
ചെലോൽതൊക്കെ അങ്ങെനേയ്ക്കാരം. ഹസ്ബൻഡ് വിടൂലാ നമ്മക്ക് പോകാൻ താല്പര്യം ഇണ്ടാവും പിന്നെ ചെറിയ മക്കള് ഇള്ളോലായിക്കാരം അങ്ങനെ പലത്ണ്ടാവും ഏതു വരെ പഠിച്ച്
ഞാന് പ്ലസ് വണ്ണ് ആറു മാസം പോയിട്ടോള്ളു മിനിമം പത്താം ക്ലാസ്സാ ഉം പിന്നെ ഇങ്ങനെ പോവനും ഇതിനും അതും വല്യതില്ലാ
ആ
വേറൊന്നും പഠിച്ചി ഹോബീന്ന് പാട്ടുകേൾക്കും വായിക്കും മൊബൈല് അധികം യൂസ് വായിക്കാൻ നല്ലത ഇപ്പ എന്ത് ബുക് കിട്ടിയാലും ഇപ്പം ഒര് പേപ്പർ കഷ്ണം കിട്ടിയാലും നല്ലോം വായിക്കും
വായിക്കും അങ്ങനെ നല്ലതാണട്ടോ അതൊക്കെ നമ്മളെ ലോകത് ത്ത്ല്ലെതും അറിയും ചെയ്യും
അറിയും ചെയ്യും ഉം എന്ത് ബുക്ക്‌ കിട്ടിയാലും വായി വായന നല്ലത അതേമാരി പാട്ട് കേക്കാ പിന്നെ ചെറിയ ഇത് പിന്നെ കൊറച്ച് ടൈലർ മെഷീന് കൊറച്ചൊക്കെ അറിയാം അപ്പൊ പിന്നെ
ഉം ഉം അത് പിന്നെ അയിൽമ്മ്ക്കൊക്കെ ബിസി ബിസിനസ്സ് നടത്തിക്കൂടെങ്ങക്ക് അയിമ്മിലൊക്കെ അറിയണെങ്കില്
മാത്രള്ള ഇതൊന്നും അറിയൂല്ലാ
ക്ലാസ്സ് പോയി കാണ്ട് ഇപ്പം രണ്ട് രണ്ട് മൂന്നാല് മാസ ഇതിന്റെ ക്ലാസ്സെക്കെ ഇണ്ടാവല്ലോ പിന്നെ അങ്ങനെ ഇങ്ങനെ പോവാല്ലോ
പൊറത്തു പോവാൻ പറ്റില്ലേ എനിക്ക് താല്പര്യ ഇല്ലേനു സാഹചര്യം വേണ്ടെ നോക്കാ ഇണ്ടാവുമ്പം എന്താണ് ഞമ്മക്ക്ള്ളെ ഡ്രസ് ഡ്രസ്സ്കളും‌ കാര്യങ്ങളൊക്കെ അങ്ങനെ പൈസേം അത് ആരെട്ത്തും കൊടുക്കേണ്ട ആവശ്യല്ലാ
അല്ല ഞമ്മക്ക് അങ്ങനെ അറിയണെങ്കി ഞമ്മ ഇപ്പ അടിച്ച്ങ്ങാണ്ട് അങ്ങനെ കൊടുക് അല്ല അങ്ങനെ ഏഹ് നമ്മക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെന്തൊങ്ങും തൊടങ്ങിക്കാണ്ട് നമ്മക്കയിമില് ഇതാക്കിയാ മതി ഇപ്പ അങ്ങനെയൊക്കെയാണ് ഒരോ ആൾക്കാര് ബിസിനസ് പറഞ്ഞ് ഞാനും അങ്ങനെയേനി ഇന്റെ ഇൻക്ക് പ്ലസ് ടു കയിഞ്ഞ് ഒരു സ്റ്റെനോഗ്രാഫേന് ടൈപ്പിങ്
ആഹ്
അത് കൊറേ നോക്കി ഇൻക്ക് ക് കിട്ടണെന്നില്ലാ നമ്മള് ഫെയ് ക്കാണോ ഫെയിൽ ആണോ അറിയില്ലാ വീട് ഇക്ക് ചെറിയ മകളാണ്ള്ളത്
ആഹ്
അപ്പ ഞാൻ കൊ കൊറേ നോക്കി ഇൻക്ക് കിട്ട്ണില്ലാ അത് ഫെയിൽ ആണോ ഫെയ്ക്കണോ ഞമ്മക്കറിയില്ലല്ലോ കൊറെ ആൾക്കാര് പെയിസ ചോയിക്കാണ് അപ്പ നമ്മക്ക് ഫെയിക്കാന്ന് തോന്നി പിന്നെ ഞാന് ഇപ്പ ഇങ്ങനെ തോണ് ണ്ട് ഇങ്ങനെ ഇപ്പം ഫ്രെയിമെയ്ത് ബൊക്ക ഇതൊക്കെ ഇണ്ടാക്കിങ്ങാണ്ട് അങ്ങനൊക്കെ ഇണ്ടല്ലോ അപ്പൊ കൊറേത് ബിസിനസ് നടത്തണം അങ്ങനെ എന്തെങ്കി നോക്കി നോക്കണം അയിന്റെ പൊറത്ത് നമ്മള് കായി ഇണ്ടാക്കണം ഇങ്ങട്ട് വേണം ഇങ്ങനെ നടത്താനും ഇൻഷാ അള്ളാ തൊടങ്ങണന്ന്ണ്ട് അങ്ങനെ എന്തെങ്കിലും നമ്മളെ അ ഇണ്ടെങ്കിൽ അങ്ങനെ തൊടങ്ങിയാലും മതി ഞാ ഇന്റെ താത്താനോടെപ്പഴും പറയേ ഓൾക്ക് നല്ല അടി ഒക്കറിം അൻക്കെന്തെങ്കിം തൊടങ്ങി കൂടെ പെരെ കുത്തർന്ന് ഒളങ്ങനെ ഇപ്പൊ വല്യ കുട്ടിയായിം ചെയ്തിള് ഓൾക്ക് കുട്ടികളൊക്കെ
ആഹ്
അങ്ങനെ പറയും
അങ്ങനെയൊക്കെന്നാ അങ്ങനെക്കെ നല്ല അടിക്കാൻ അറിയുന്നോൽക്കൊക്കെ അഹ് നല്ല ബിസിനസാക്കിയ നല്ല സുഖ
ആഹ് അങ്ങനെന്തെങ്കിലൊക്കെ നോക്കിയാ മതി
കൊർച്ചൊന്നു അറിന്നോൽക്കൊന്നും അതോണ്ടൊരു കാര്യല്ല അതെ നമ്മൾതെ യൂസെയ്ത് പോകാനേ പറ്റൊള്ളൂ പിന്നെ പഠിക്കണം പഠി ച്ചിട്ടൊക്കെ പിന്നെ ഇതാവണം അയ്നെള്ളെ ഇതും മാണം പൊർത്തെറങ്ങി പോവാനായാലും, ചെയ്യാനായാലും
ഈ മക്കളിൽ നിന്ന് ഇത് അപ്പൊ നമ്മക്ക് കിട്ടിയില്ലെങ്കി മക്കള് എന്താ പെൺകുട്ടിയാ പത്താം ക്ലാസ് ലാ ആൺ കുട്ടിയോ?
പത്താം ക്ലാസ്ലല്ല പ്ല സ് ടു കയ്ഞ്ഞ് മോള്
മോള് ഏഹ്
ഉം പിന്നെ എട്ടാം ക്ലാസില് ആൺകുട്ടിയിണ്ട് മോന് വെൽത് പിന്നെ രണ്ടാമത്തും മോനന്നേണ് ഓന്
പഠിപ്പിക്കില്ലോലെ? ഇഞ്ഞോലിം ഏഹ്
പഠിപ്പിക്കാ
ഉം അല്ല ഇപ്പത്തെ കാലത്ത് ഏതായാലും പഠിപ്പിക്കലേന്നേക്കാരം പെൺകുട്ടികളായലും ബോയ്സായാലും ഇപ്പങ്ങനെയാണല്ലോ? ഇപ്പാരിം കല്യാണം കഴിച്ചൊന്നും വേം ബിടൊന്നുല്ല
വിടൂല മോളും പറയ്ണത് അതന്നെ പ്ലസ്ടു കഴിഞ്ഞ് ഇഞ്പ്പോ എന്തെങ്കിലും കോഴസ് എ ട്ത്ത്ക്കാണ്ട് കേറാന്നുള്ളതന്നെയാണ്
ഉം ഓൾക്കേത ഇത് താല്പര്യം എന്താ?
ഓൾക്ക് നഴ്സിങ്ങിന്റെതോ അല്ലാന്ന് ഇണ്ടെന്നുണ്ടെങ്കി ലാബിന്റത്
ഉം ഉം ഇപ്പ കൊറേ കുട്ട്യൾത്പ്പെങ്ങനെ കേക്ക്ണ്ടേ ലാബ് നഴ്സിങ്ങിന്റെ
ആഹ്
ഉം കൊറേ ആൾക്കാര് ഇപ്പത ആ ഫീൽഡായിട്ടങ്ങനെ തൊടങ്ങ്ണ്ട് ഇത് നേഴ്സിങ്ങിന്
ഇൻക്ക് വല്യ താൽപര്യല്ല ലാബിന്റെ അങ്ങൻത്തെക്കെ എന്നുണ്ടെങ്കി വല്യ കൊഴപ്പല്ലേനും
ഉം ഉം ഉം
ഇക്ക് വല്ല്യ പക്ഷേ ഓക്ക് നല്ല താല്പര്യം ഓക്ക് നല്ല താല്പര്യാന്ന്
ഉം
പഠിക്കാനൊക്കെ
ആഹ് ഇന്നാ അങ്ങനൊന്ന് നോക്കി വിട്ടാ മതി താല്പര്യ ഇല്ലേക്ക് വിടണം അല്ലെങ്കി പിന്നെ മക്കള് ഓൽക്ക് താല്പ പഠിച്ച ആഹ് പഠിച്ചാം പൂതിണ്ടാവുല്ലാല എല്ലാ
ആഹ് ആഹ്
പി. എ. സി അങ്ങനെത്തെ എന്തെങ്കിലും നോക്കണ്ടോ ഇതിന്റെ പൊറമെ ഇപ്പൊ പ്ലസ്ടു കയ് പി എ സി നോക്ക്ണ്ടോയ്ക്കാ?
ഇല്ല പി എ സിന്റെ ഒന്നും ഇതായ്റ്റില്ല
ഉം
ഡിഗ്രിവാണല്ലോ ഡിഗ്രി രണ്ട് വർഷം മൂന്ന് വർഷങ്കിലൊക്കെ മിനിമം നാല് വർഷാണ് മൂന്ന് വർഷത്തിന്റെക്കെ ഇണ്ട്ന്ന് ഇണ്ടെങ്കില് ഇതിന്റൊപ്പം തന്നെ എവിടെങ്കിലും ചെയ്യാൻ പറ്റാണ്ന്ന്ണ്ടെങ്കി അങ്ങനെ എടുക്കണംന്ന്ണ്ട് പിന്നെ ഇങ്ങനെ പോന്ന്ണ്ട് പിന്നെ വേറെന്തൊക്കെ
വേറെന്ത്‌
ഉ
ഇങ്ങനെ പോകുന്നു
എന്തെ വീട്ടില് എന്തേനി നിക്കാൻ കാരണം
അവടെ വീടായിട്ടില്ല
അതുകൊണ്ടക്കാരംല്ലേ നൂ പണി ഇണ്ടോ വീട് പണിയാ
ഏയ് ഇല്ല ഒന്നും തൊടങ്ങീട്ടില്ല ഇനീപ്പോ വീട് പണി തൊടങ്ങേണ്ടൊന്നായിട്ടില്ലാ ഇനി അതിനുള്ള സാമ്പത്തിക ഇതൊന്നും അതൂല്യ അപ്പ പിന്നെ അങ്ങനെ നിക് പിന്നെ
പിന്നെന്ത്
ഉം മക്കളെക്കെവന്നാ സ്കൂളിട്ട്
എനിക്കതന്നെ ഒരു മകളെ ഉള്ളു ഒന്നര വയസ്സായത്
അപ്പോ സ്കൂളിലൊന്നും പോവാനായിട്ടില്ല
ഉം ഇക്ക് ഏഹ് ഇല്ല
ഉം
ഒന്നിനുള്ളൂ
ആഹ്
അതന്നെ ഓളെ ഓളടെ കാര്യം നോക്കി നടക്കണ നേരന്നേള്ളു ടൈമില്ല ഓൾക്ക് ഇന്നെ ഇന്നെ കിട്ടണം അങ്ങനൊരിതാണ്
ആഹ്
ഒന്ന് നമുക്ക് എന്തിനും നോക്കാൻ കഴിയൂല ഇതിനെ അങ്ങനെ ഇങ്ങനെ മോളൊറങ്ങുമ്പോ മറ്റ് അങ്ങനെ ആകുമ്പോക്കെ നോക്കണതാണ് ഇല്ലെങ്കിലും ഇതിനും സമ്മയിക്കുല്ല ഓള് ഫോണൊന്ന് തൊടായിക്കൂല്ല ഓളൊപ്പ അങ്ങ് നിന്ന് കളിച്ചണം ആ ഒരിതാ
ഉം പിന്ന
പിന്നെന്ത് എന്നാ ആയ്ക്കോട്ടെ
ആഹ് ആയിക്കോട്ടെ ശരീന്നാ
എന്നാ ആഹ് ഓക്കെ